ആമ്
പിന്നെ വേറെന്തൊക്കെയുള്ളെ ആഹ് കേക്കണില്ലേ ഒറക്കെ പറഞ്ഞോ ആഹ് ആഹ്
വേറെ എന്തൊക്കെയാ വീട്ടില് കിളികളും കോഴികളൊക്കെ ഇണ്ടാ ഉം
ഇല്ല്യ കോഴികളൊന്നുംല്ല കോഴികളൊക്കെ ഇണ്ടായിരിന്ന് ഇവിടെ നല്ല നായ്ക്കള സ ല്ലെടോ
ഏഹ് മല്ലി ഞാൻ ഞാനൊരു വക ഇങ്ങനെ വെച്ചുണ്ടാക്കും ഇപ്പോൾ ഒന്ന് കുറച്ചുസം മുന്നെപ്പം മഴ തുടങ്ങിയ സമയത്തന്നെ രണ്ട് കോഴിക്കളെ പിടിച്ച്. ആ നല്ലൊരു ഇറച്ചി കോയി പോലോത്തെ നമ്മള് വീ ട്ടിണ്ടായ നല്ലൊരു നല്ല വണ്ണം നല്ല വലുപ്പത്തിലുള്ള ഒരാളുണ്ടാരുന്നു ഒരു പെട കോയിണ്ടാരുന്ന് കോഴി മു ട്ട നമ്മള് പൊർത്തുന്നു കൊണ്ടിക്കല്ണ്ടായിന്യല്ല മൂന്നാനാലാളും മുട്ടടാൻ ഇണ്ടായതോണ്ട് ഒരാളെ പൊര്ത്തവെച്ചിട്ട് ആറ് കുട്ട്യേള്ണ്ടായിട്ട് മൂന്നാള് മുട്ടടാൻ ഉണ്ടാര്ന്ന് ഒരു ചേക്കോഴി ഇണ്ടായ് ഫസ്റ്റ് മഴെയ്തന്ന് ഒരാളെ കാണാതായി അപ്പൊ പിന്നെ വൈന്നേരായപ്പം കാണാതായി ഞാനിതേപോലെ മക്കളെ സ്കൂൾന്ന്ട്ക്കാൻ മാണ്ടിട്ട് പോയികാണ്ട് വന്നിട്ട് ന്ന്ർത്ട്ടുള്ളു അപ്പളേ ഞാൻ വിട്ടിട്ടൊള്ളു മുട്ടട്ട്കാണ്ട് ആണ്ട് വ്ട്ടതേന്ന് വൈന്നാരയപ്പോതിന് കാണാനില്ല പിറ്റേന്നതേ കോഴിനിം കാണയതായി അങ്ങനെ രണ്ടാള് പോയി ഇനിപ്പം ഒരാളൊള്ളൂ പിന്നെപ്പം പൊര്ത്തം വെച്ച് ണ്ടായ ആറ് കുട്ട്യേളും കോയിം തന്നൊള്ളു വീട്ടില് മുട്ടക്ക് വല്യ പഞ്ചണ്ടായ്നില്ല കോഴികള് ഉണ്ടായിര്ന്ന് സമയത്ത്
പെട്ടന്ന് നല്ലതാ
ചേക്കോയ്ക്കളും ചേക്കോയിം പെടക്കോയൊക്കെ ണ്ടായിരുന്നു ല്ലേ നബടെ ലൗബേഡ്സു ണ്ടായിര്ന്ന് ഞാപർഞ്ഞിലെ ഞാനിതേപോലെ ലൗ ബേട്സിന് തീറ്റൊട്ക്കും ഞാനിൻ്റെത് ഒരു ഹോബ്യാക്കിട്ട് അങ്ങനെ കൊണ്ടട്ക്കു അയ്നെ. ഒരുപാട് വരുമാനം അയ്ല്ണ്ടാക്കിട്ടാ അവരെ കുട്ട്യാളെ കൊട് ഒരുപാട് പൈസ ട്ടൊവല്ലോ കുട്ട്യോള് പെട്ടെന്ന് പെട്ടെന്ന്ണ്ടാവും ചെയ്യും ഇരുവത്തട്ടീസങ്ങനെ കു കുട്ട്യാള് പെർക്കാനായിട്ട് അവരെ കൊണ്ടെയി കൊട്ക്കാനാവും അങ്ങനെ പെട്ടിലാക്കി ഉണ്ടായി കൊടുക്കും അങ്ങനെ
ഇല്ലായിരുന്നു പിന്നെ കൊറേ കിഞ്ഞപ്പ ആയിനോപ്പം മട് പൂർണ്ണിവ പിന്നെണ്ടവ്വോ വാട്ടി അങ്ങനെ പിന്നെ
കൊക്ക ഞമ്മള്ത് വാ ച്ചിണ്ടാക്ക
വളർത്തി ഉണ്ടാക്ക്ണെല്ലേ
ഉം നാളത്തെ ഉണ്ടാക്കാണ് അതേപോലെ ഇവിടെപ്പൊ പൊന്തയിം കാടുക്കെ തന്നെയാണ് ഈ പുല്ല് പറമ്പിലിട് പുല്ല് മൊളച്ചാല് പ്പം പുല്ല് മഴല്ലേ വ്ടെ പാടാണേ
ഏഹ് പാടത്ത്ക്കാണ്ട് എറങ്ങിയ പിന്നെ എന്താ എടുക്ണ്‌ എന്താ പിടിക്ക്‌ണ്ന്ന് അറി ഉണ്ടാവൂലെ കാരണം താറാവിനെ വളർത്തിക്കൂടെ
ണ്ടെറങ്ങുന് അത് തായത്തല്ല ങ്ങൾത് മേലേണ് തായെ തറവാ ടാണ് അയിന്റെ താഴത്താണ് പാടെ അവ്ട്ക്ക നെല്ല്കാണ്ട് എറങ്ങും കോഴിക്കള് ആഹ് ഇപ്പൊ പിന്നെ കോയിക്കള് നെല്ല് ക്കെറങ്ങിയാല് ഇപ്പം നായ്ക്കള് കാണൂല ആഹ് ആഹ് ഏഹ് അപ്പൊ അവിടെ ഇട്ട് പിടിക്കുന്നതാണ്
ഉ അവിടെട്ട് പിടിക്കും
ഇവിടെ താഴത്ത് പാടാണ് പിന്നെന്ന് ണ്ടെങ്കില് മക് വ്ടെ മാനത്ത്ണ്ട് വെള്ളം ആയാല് ചൂണ്ടലിടാർപ്പ അങ്ങനെ ചൂണ്ടലിട്ട് ത് പോൽ തേപോലെ ചൂണ്ടലും കൊക്കയും കൂടി കൊടുന്ന് വച്ചിട്ട് കോയി മുണ്ങ്ങിട്ട് ഞാൻ കൊണ്ടർ തൊർന്ന് ആഹ് കോയിനെ
ഇങ്ങനൊക്കെ ആയാലും കോയി ചൂണ്ടലും കൂടെ നടപ്പു അപ്പോ വയ് ത്താലെ അതുകൊണ്ട് പിടിക്കാൻ വേ കുട്ടുല്ലോ ആ കൊക്ക വലിച്ചാ മതില്ലോ
വലിച്ചാ മതില്ലോ പിന്നെ അവരെ കൗത്ത് കുടുങ്ങല്ലേ മ്മള് മുറിച്ച് കൊടുത്താലും അത് എറങ്ങി പോണ്
പാവല്ലേ പാവല്ലേ ഉം
അക്ക കൂട്ടതൽമല്ഈ പുൽച്ചാടിനൊക്കെ കോർത്തങ്ങാണ്ട് വെക്കാണ് അത് പോയിക്കുള്ളതൊന്നാണ് അവരറിയിലല്ല ഉം കോഴിക്കള അറിയില്ല ആ കോഴിക്കള അറിയിലല്ലേ ഇപ്പ അത് അപ്പൊ അവരത് മുണുങ്ങോ ഇപ്പം പോയിക്ക പോത് കൊക്ക പോയിക്കൊടുക്കും വീട്ടിലെ പണികൾ ഒരുവിധൊക്കെ കഴും ഹം
കട്ടുന്നത്ാധാ ഇതേപോലെ മുട്ടൊക്ക ആശ്യമായിട്ട നമ്മൾ ഈ പുറത്തനിന്ന് മുട്ട കൊണ്ടരിക്കണന്ന വട്ടിൽന്ന ആാവില്ലോെന്ന് ചോച്ചിട്ട് ഞാനിവിടെ ഞങ്ങൾ ഇവിടെ പറമ്പലാണ് പാടൊന്ന യാ ഹ് ഒരു കൂട് വാർത്ത കണ് ഉണ്ടാക്കി എന്നിട്ട് അതി ചുറ്റും വല കെട്ടും വല കെട്ടി കുറച്ചു കാലം വളർത്തിയത് കുറെേ കാലൊക്കെ പിന്നെ അങ്ങനെ പോറ കൊറേ നോക്കുമ്പോൾ ഈ പറണ നമുക്കൊ ഒരു മടുപ്പല്ലേ
ഉ അവരാന്നുണ്ടെങ്കില് പുറത്തു ഒക്കെഇറക്കിയാൽ അവര് എന്താ എന്താണ് ചെയ്യ വായും കൊത്തിയൊക്കൊണ്ട് വിരിക്കും അവര് ചുണ്ട് തട്ടിയ ആ ചുണ്ട തട്ടിയാ പിന്നെ വി നീ പിന്ന ഒന്നും
ആ അവര് എന്നെ ഇ വ വലന്റെള്ളളി എങ്ങെ ഇട്ടിട്ട്
ആ ആ ഇന്റോടെ ഉണ്ടായിരുന്നു നല്ലാം തീറ്റയും കൊടുക്കണം എന്റെ പേര ഞങ്ങളെ പേര നഉണ്ടായിരുന്നു ഞങ്ങള്ടെപെടുത്ത് ഒരു പീടിയും, ഹോട്ടലും കൂടിണ്ടണ്ട് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങള് ഒരു ചെറിയൊരു ബക്കറ്റ് അവരോട് കൊണ്ടെക്കും ഹോട്ടല ഉണ്ടാാവുമ്പോ അപ്പൊ ഇവര് പിന്നെ അപ്പുറത്ത് പോയിയാണ് അപ്പൊ പോയക്കെ നേരം വെ ത്ത പോയേക്കണ്ടാട്ടും ഞങ്ങള് പിന്നെ വൈകുന്നേരം എല്ലാരും കൂടി ങ്ങനെ പിന്നെണ്ട് കെറിരും അപ്പൊ ഇവര് മീ ര് അവര് ഞങ്ങളും തെങ്ങ് തടത്ക്ക് കൊട്ടി കൊടുക്കും വെസ്റ്റ് ഇവരെല്ലാരും കൂടി പോയ തിന്നു ആണ്ട് കൂട്ട് കേറും പിന്നെ അങ്ങനെ പോയേ കാട്ടുമ്പോ പിന്നെ പിന്നെ കെറിവരാതായി പിന്നെ കൂട്ടം തെ ചിട്ട് വേറെ താറാവാളപ്പം പോക്കൊടുത്തി
പൊകോടങ്ങി
പിന്നെ പിന്നെ ആ പിന്നെ എണ്ണ എണ്ണ ഇങ്ങനെ കൊറഞ് പോന്ന്
അങ്ങനെയ് ഇണ്ടാവൂല്ലേ അവിടെ ഇന്റെ എന്റെ അമ്മായിന്റെ വീട് ഒരു പാടത്താണ് അതേപോലെ അമ്മായിക്ക് അവിടെ താറാവാള്ണ്ട് കോഴിക്കളെ വളർത്തിയാല് ഇതേപോലെ തന്നെ നെല്ലിന്റെ എടീലും പാടംന്ന് പടത്തിന്റെ സെന്റർലാണ് അവര്
അ ആ
പെയ്താല് അവര് അടുക്കളയിന്ന് പൊ കുണ്ട്ക്ക് മീനാളെ നമ്മക്ക് ഇങ്ങനെ ആ മുക്കിട്ക്ണ രീതിയിലാണ് വെള്ളം മൊക്കും ആ ഒരു രീതിക്കാണ് ആ അപ്പൊ അമ്മായും പർഞ് അതേപോലെ താറാവ്കള് ചെലപ്പം പുല്ലില് നെല്ലൊക്കെ ഇതാക്കിട്ട് ണ്ടെങ്കില് അവിടെ പോയി മുട്ട ഇട്ടിട്ട് ട്ട് പോയി മുട്ടടും നാലും അഞ്ചും മുട്ടൊക്കെ അങ്ങനെ
അ പോയലൊക്കെ ഞങ്ങള് വള്ളം കയുമ്പള് പിന്നെ പോയേത്തെ വള്ളത്ക്ക് പോകുമ്പോ മീൻ കൊട്ടക്കാരൊക്കെ മീൻ കഴുകാൻ വരും കൊട്ടക്കെ അവർക്കൊക്കെ മുടട്ടും പോയേന്നൊക്കെ പോയലൊക്കെ ഇട്ട് അങ്ങനെ മൂട ഒന്നും അധികം കിട്ടുന്നുംല്ല ചെലപ്പം കിട്ടും അപ്പൊ ഞങ്ങള് റ്റങ്ങക്കും കൊടുക്കും ഓട്ടല് റ്റങ്ങക്കും കൊടുക്കും അയ്റ്റങ്ങള് രാത്രിയാണ് അധികം മുട്ടടല് ചരരൊന്നും മുട്ട ഇടൂല
രാത്രിയണ നടക്കുന്നർക്കെട്ടോ നടക്കണോടത്തൊക്കെട്ടോ പോ ഞാൻ ഇവിടെ നല്ല വല കിട്ടിയുന്ന സമയത്ത്ല്ല അത് വലുള്ളി അവിടെ ഒരു പതി ഉണ്ടാക്കും നമുക്കറിയ ഒരു മുടണ്ട അപ്പൊ അതിന ഒരു മൂലയും മുക്ക ഇങ്ങനെ െരഞ്ഞഞ് തതിരഞ്ഞ് തെഞ്ഞഞ് പതി ഉണ്ടാക്കും
ആഹ്
ഇത അവിടെ ഒരു മുട്ടത്തില് രാത്രി ഇടാത്തര് പകല എങ്ങനെയാണ് പരിപാടി പണികളൊക്കെ നേരത്തെ കഴിയോ കീട്ടത്തെ പണികളൊക്കെന്ന് വീട്ടിട്ടേ പണികളൊ
പണിയാള് ഒരു വിധം പണിയക്കല്ലേ നഞമ്മള് സ്കൂൾ കുമ്പളപ്പ ട്ട
ആ ആ ആ
പിന്നെ ഒരുധ ചോറട്പ്പ ണ്ടാക്കും കൂട്ടാനൊന്നും ആവൂല അവര അധികം കടിയാണ് കൊണ്ടപകലേ അവർക്ക് കടിയാണ് വാണ്ട അത എളപ്പം തിന്നയ്യ വട
അ എന്താളും അങ്ങനത്തന്നെ ഉണ്ടവാ
മൂന്നാളും ഓ അങ്ങനെ തന്നെണ്ട രണ്ടാണും ഒരു പെണ്ണാണ് നടുക്കത്ത പണ്ണാണ് മത്തേ ഉം മുത്തത് ല്തു ആണാ
ബടിയങ്ങത്തനെയാണ് എടുക്കത്ത വണണം അപ്പൊ അങ്ങനെയണ അവര് ഫുഡ്
സയി പത്ത് വസായി സായി അവർക്ക് കാടി മതി കടി കടി കടി ഇന്ന് ഇപ്പോ പൊറട്ട
ഇവിടെ പിന്നെ സ്കൂള്ന്ന് കിട്ടും ഭക്ഷണം സ്കൂളന്ന് കിട്ടും മൂന്നക്കം കിട്ടും അപ്പൊ പിന്നെ ഫുഡ്ണ്ടാക്കി കൊടുക്ക ണ്ട ആവശ്യമില്ല സ്നാക്കിനൊക്കും എന്തേലും സ്നാക്ക് സ്നാക്ക് എന്ന് പറഞ്ഞ് നടക്കും അതിന്‌ അപ്പൊ പിന്നെ നല്ല ചോളാപ്പൊരി ഉണ്ടാക്കി കൊടുത്തിട്ടോ ഇല്ലെങ്കിൽ അത് പോലെ ബിസ്ക ആ ബിസ്ക ബിസ്കറ്റ് ആവുമ്പൊത്തേക്ക് ഞാൻ കൊടുക്കലില്ല അല്ലെങ്കിൽ ചെലപ്പോ പഴം നുറു വാട്ടിക്കാണ്ട് പഴം വാട്ടിക്കാണ്ട് നെയ്യിൽ വാട്ടിക്കാണ്ട് തേങ്ങയ്യും പഞ്ചസാരയും ഇട്ടിട്ട് അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കൊടുക്കും അല്ലെങ്കിൽ അതേപോലെ അട അടന്റെ എന്തെങ്കിലും ഉണ്ടാ ക്കി വെച്ചക്കാണ് അങ്ങനെ കൊടുക്കും ചോളപൊരിയാണ് കൂടു
ചോളാപ്പൊരി നന്നാവണില്ലല്ലോ അത്‌ എന്താ നന്നാവത്തത് ഞാൻ കൊറെ ഉണ്ടാക്കി എടുക്കും ഒക്കെ തീരെ നന്നാവൂല ഞാൻ എങ്ങനെ പൊരിച്ചാലുംഅതിന്റെ പാക്കറ്റ് ഉണ്ടല്ലോ എണ്ണ എണ്ണ തേച്ചിട്ട് ആ എണ്ണ ഒഴിച്ചങ്ങാണ്ടുള്ള ഒരു പാക്കറ്റ് വരുന്നുണ്ടല്ലോ അത്‌ കൊടുന്ന് നന്നാക്കിയാലും കാര്യം തന്നെയാണ്
ആ അത് തീ അതെന്ത് കാട്ടുന്നു അത് നമ്മള് ഞാന് ഞാൻ ലൂസാ വാങ്ങാറ് ഞാൻ പാക്കറ്റ് വാങ്ങാറില്ല ഞാൻ ലൂസ് വാങ്ങിട്ട് ഇണ്ടാക്കി കൊടുക്കാറാണ് ഞാന് അത് എന്ത്‌ കാട്ടും നമ്മള് കൊറച്ച് ഓയൽ ഒഴിക്കാം നമ്മള് കൊറച്ച് ഓയില് ഒരു കയ്ൽ ഓയിൽ ഒഴിക്കുക കൈയില് ഒരു കൈയില് ഓയിൽ ഒഴിച്ചിട്ട് ഓയിലൊ വെളി ച്ചെണ്ണയോ ഏതായും കൊഴപ്പമില്ല അതിൽക്ക് ലേശം ഉപ്പ് ഇടുക ഇതിലും ഇതിലും ഇ ഇതാവാനുള്ള ഉപ്പിടുക ഉപ്പിട്ടിട്ട് നല്ല നല്ലൊരു മീഡിയം മീഡിയം അല്ല ഹൈ ഫ്ലെയിമും അല്ല അതിന്റെ രണ്ടിന്റെയും കൂടെ നടുവിലാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കാൻ വെച്ചി ട്ട് അഞ്ച് മിനിറ്റെങ്കിലും അഞ്ച് മിനിറ്റ് വേണ്ട ഒരു രണ്ട് മിനിറ്റായ എണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമ്മൾ കമ്പട്ട് കൊടുക്കുക എണിച്ചാര് ആ എണ്ണ ഒപ്പ് ഒപ്പത്തിനൊപ്പം ന്ന്
എണ്ണ ഇതിന്റെ കൂടെ ഒപ്പം നിക്കണ
ആ ഈ കമ്പം ഞമ്മളതിൽ ഇട്ട് കൊടുക്കുമ്പോള് കമ്പം തോനിയും എണ്ണ കുറ ച്ചോ ആവാൻ പാടില്ല. അങ്ങനെ ആവാൻ പാടില്ല ആ ആ എണ്ണ കുറച്ച് ദോന വാണം അപ്പൊ ആ ദോന വെക്കണ് അപ്പൊ നമ്മൾ ഇങ്ങനെ എന്ത് കാട്ടണം നമ്മൾ പരന്ന ആ കുണ്ടുള്ള ഈ പരന്ന നിക്കണ ചട്ടിയിലൊക്കെ വെച്ചാൽ, ഞാൻ ചില സമയങ്ങളിൽ സ്റ്റീലിന്റെ ഒരു കുക്കറുണ്ട്. ആ കുക്കറില ഉണ്ടാക്കാറ് ചിലപ്പോ ഞാനെന്റെ ചീനച്ചട്ടിൻ്റെ ഒരു ചെറിയ മീഡിയം വലപ്പമുള്ള ചീനച്ചട്ടി ഉണ്ട് അതിലുണ്ടാക്കാവും പിന്നെ നമ്മൾ അടച്ചു വെക്കണോടത്താണ് ബാക്കിയുള്ളതൊക്ക. നല്ല ടൈറ്റ് ആയിട്ടുള്ള അല്ല പൊന്തി നിക്കണം മൂടി കൊണ്ട് ഈ കമ്പട്ടിന് ശേഷം ഒന്ന് ഇളക്കുക. ഇളക്കിട്ട് പറ്റ ഹ കുറച്ച വെക്കുക, തീ കുറച്ച് വെക്കുക. കുറച്ച് വെച്ചിട്ട് പിന്നെ നന്നായിട്ട് മൂടി വെക്ക. മൂടി വെച്ചാല് അതങ്ങെ ആ വിസൽ ഊരിവെക്കണം വിസൽ ഊരി വച്ചിട്ട് കുക്കറിന്റെ ങഅ മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് പറ്റേ കുറച്ച് വെക്ക. അത്ര കുറച്ച് വ ച്ചിട്ട് വേണം പിന്നെ ആ ഒരു ചൂടൽ അങ്ങനെ കിടന്നിട്ട് തണ്ടത്താന പൊട്ടും. ഞാൻ ഇവിടെ കൂടുതലും കമ്പം ഇങ്ങനെ കൊണ്ട്ന്ന് വെച്ചിട്ട് അവിടത്തെ സ്മെല്ല് മ് യാറില്ല. ഇത്രണ്ടാക്കിട്ട് കാര്യ ഒന്നെല്ലേ?
ആഹ എത്ര ഉണ്ടാക്കിട്ടു പിന്നെ ഞാനത് ഒഴിവാക്കി. ആ പരിപാടി നിർത്തിെച്ച്.
ആ പരിപാടി നിർത്തയേച്ചില്ലേ? അങ്ങനെ ഞാന് ഉ തിലും കമ്പ ആ
നീ കഴി എന്നിട്ട് ലാസ്റ്റ് ഉണ്ടാക്കിയോ? ക്ക് ആപാക്കറ്റ് കൊടു ത്തിട്ട് നന്നാവണില്ല എല്ലാരും കാണാ കുണ ത്തിനന്നായില്ല അപ്പ ഞാൻ ആ പരിപാടി നിർ
ഉം ഉ ഓക്കെ ഓക്കെ എന്നാ ഞാനീ പിന്നെ വിളിക്കണ്ട് ഓക്കെ ശരി.